ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ
ഹലോ കേൾക്ക്ന്ന്ണ്ടേ ങ്ങക്ക് ഞാപർ ഞ്ഞത് ഓക്കെയല്ലേ ള്ക്ക്ന്ന്ണ്ട് ഞ്യാ പറയുന്നത് കേൾക്കുന്നില്ലാ
ആഹ് യിപ്പ കേക്ക്ണ്ട് ഇപ്പ കേക്ക്ണ്ട് ഓക്കെയാണോ ഓക്കെയാണ് ഓക്കെയാണ് ട്ടോ നെറ്റ് സ്ലോവ്ണ്ട് തോന്ന്ണുലെ അവ്ടെ ഇല്ല എടക്ക് കട്ടായി പോന്നുള്ള പോലെണ്ട് ന്നാലും സംസാരിച്ചോ അതായിരിക്യും നല്ലത് ചെയ്യണ്ട റിജക്റ്റായി പോവും ആഹ് ആഹ് ഓക്കെ ഓക്കേ ഇപ്പൊ ഓക്കേ അല്ലേ
ആഹ് ആഹ് കോള് കട്ടെയ്താല ന്താറിയോ റിജക്റ്റായി പോകും ടൈമാവാതെ കട്ടെയ്താല്
അതെ അതെതെ കേട്ടില്ലെങ്കിലും സംസാരിച്ചോണ്ടിരിക്ക്യാം മതായിരിക്യും നല്ലത്
അതെ അതെ റിജിക്റ്റാവാതിരിക്കാൻ വേണ്ടീട്ടാ ഞാൻ കട്ടെയ്യണ്ടാന്ന് പർഞ്ഞത്
ആഹ് പ്പിന്താണ് ടോപ്പിക്ക് ആഹ് ഇല്ല കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് എടക്കരു ബ്രൈക്ക് വര്ന്ണ്ട് എന്നാലും കേക്ക്ന്ന്ണ്ട് കൊഴപ്പല്ല
അഹ് ആഹ് ഹെ നെറ്റ് വർക്ക് ഇഷ്യൂ ആയിരി
ആഹ് അതായിരിക്യാ പക്ഷെ ക്ലിയറാണ് സം സാരിക്ക്ണത് പക്ഷെ കൊർച്ച്ന്ന് ആഹ് ക്ലിയറാണ് സംസാരിക്ക്ണത് കൊർച്ച് നേരം വൈകി ട്ടാണ് കേക്ക്ന്നത്
ആഹ് ഓക്കെ അപ്പോ ഒരു ട്ടോ
ഓക്കെ അപ്പോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്യാം ഓക്കെ സംസാരിക്കാംള്ളത് നമക്ക് മഴേനെ കുർച്ച് സംസാരിക്യാം പ്പൊ മഴയാണല്ലോ
ഓക്കെ
പഴേ കാലത്ത്ള്ള മഴിഇപ്പത്തെ കാൽത്ത് വ്യത്യാസങ്ങള് അംസാരിച്ചാലോ
ആഹ് മതി കോപ്പല്ലാ
ആഹ് മതി കോപ്പല്ലാ ഓക്കെ പണ്ട് കാലത്ത്ന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഫസ്റ്റ് കുറച്ച് ടോപ്പിക് ഞാൻന്ന് പറഞ്ഞിടാം ഒപ്പം തന്നെ ആളും താനും സംസാരിച്ചോട്ടെ
ഓക്കെ ഷുവർ
പണ്ട് കാലത്ത്ന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് മഴേനെ പേടിണ്ടായിരുന്നില്ല മഴ വരുമ്പോ സന്തോഷായിരു ഏ മഴയത്ത് കളിക്ക്യാം അങ്ങനൊക്കെ ഉള്ള ഒരു സന്തോഷായിരുന്നു പക്ഷെ പിൻ ഇന്നത്തെ കാലത്ത് അത് വ്യത്യാസാണല്ലോ വെള്ളം കേറും അങ്ങനെയുള്ളൊക്കെ പേടിയാണ് ഉം അതെ മഴ വരുമ്പൊ
ങ്ങളേറെ എന്താണ് മഴ ഓവറായി കഴിഞ്ഞാല് പേടി വരുന്നൊരു സമയാണ്
ആണ് പക്ഷെ മഴ ഇല്ലാണ്ട് നമ്മള് വിഷമിക്കുന്നവരുണ്ട് വെള്ളം ഇല്ലാണ്ടും ഒക്കെണ്ട് പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മള് പറയും നശിച്ച മഴ വന്നൂല്ലോന്ന് പറയും അതെ കരണതെച്ചാല് ഒരു ഓവറായിട്ട് കുറച്ച് കൂടുതലായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാല് ആഹ് വെള്ളം കേറും കാരണം വീടുകളൊക്കെ കൂടിത്തൊടങ്ങി
ഇവിടെ പ്രയാസം ഇല്ലെങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളിലോ അതേപോലെ പ്രദേശങ്ങളിലോെ ക്കെ എന്താ നന്നായിട്ട് മഴ ചെറുതായിട്ട് തന്നെ മഴ ഓവറായി കഴിഞ്ഞാല് അവർക്ക് വെള്ളം കെ റുന്നൊരു ഇഷ്യു ആണ്
ആഹ് റോഡൊക്കെ മുങ്ങിപ്പോകും പിന്നെ അവർക്ക് പൊറത്തിറങ്ങാൻ പറ്റില്ല കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാ ഇഷ്ടമാതിരി പാടങ്ങളും പറമ്പുകളും ഉണ്ടായിരുന്നു
അതെത്ര മഴ പെയ് താലും അത് ഭൂമിയിലേക്ക് താഴ ന്നല്ലാതെ വെള്ളപ്പൊക്കായിട്ട് വന്ന് വീട്ടിലും വീടും അതേപോലെ അതെ കെട്ടിടങ്ങള് നശിക്കുന്നരു പ്രവണതയില്ല
പിന്നെ നമ്മള് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ മഴക്കാലത്ത് അധികം അവധി അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കാര്യായിട്ട്
അതെ അതെ ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാലും വെയില് ചൂടേറി കഴിഞ്ഞാലും ഒക്കെ ലീവാണ് സ്കൂളാണെങ്കിലും മദ്രസകളാണെങ്കിലും
മറ്റേപ്പൊ ബുദ്ധിമുട്ടിക്ക എന്നുള്ള രീ മഴ പെയ്യണം വെള്ളം കിട്ടണം പക്ഷേ അത് കൂടുതലായാലും ദോഷാണ് കുറഞ്ഞു പോയാലും ദോഷാണ്
അതെ അതെ
ഇപ്പം ഇടിമിന്നലേറ്റിട്ടാണെങ്കിലും ഇപ്പം ഇടിമിന്നല് മരിക്കണു എത്ര പേരാണ് മരിക്കണത് പണ്ട് കാലത്ത് അങ്ങനൊന്നും നമ്മളധികം കേട്ടേലില്ല
അതെ അ
അതെ അതെ
ഇപ്പോ പ്രത്യേകിച്ചും അതെ അങ്ങനേണ് മഴ എന്താ വെച്ചാല് നല്ല ചൂടാണ് എങ്കിൽ പോലും മഴ പെയ്താ നമുക്ക് സന്തോഷം തന്നേണ് പിന്നെ അതു അല്ല. മഴക്കെ പെയ്ത് കഴിഞ്ഞാലും മക്കൾക്കാണെങ്കിൽ വല്ല അസുഖം കാര്യങ്ങളും
അതാണ് പണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് പിള്ളേര് കളിക്കിം പ്പൊ നമ്മളന്നെ വഞ്ചിയിട്ട് കളിക്കലും മഴയത്ത് കളിക്കലും ഒക്കെള്ളതാ പക്ഷേ ഇന്ന ത്ത കാലത്തൊന്നും മഴ കൊണ്ടാ മതി അപ്പം അസുഖങ്ങൾ വരും
അതെ അതെ
അതുകൊണ്ട് നമുക്ക്ന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയള് ഒക്കന്നെ വീട്ടിൽ തന്നെ ഒതുക്കി നി ത്തേണ്ട അവസ്ഥ വരാണ് അതെ നമ്മളൊക്കെ ആന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ എത്രയോ സമയം മഴയത്ത് കളി
സ്കൂൾക്ക് മദ്രസിലേക്ക്ക്കെ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെ ഇത് കൊടെ ഒന്നും കൊണ്ടോവാതെ പോയാപോലും നമ്മള് മഴ് ത്ത് കൊടകൊണ്ടൈ കയ്യിലിണ്ടെങ്കിൽ പോലും കൊട നനക്കാത്ത നമ്മള് നനഞ്ഞാണ് വന്നിരുന്നത്
പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമുക്ക് അങ്ങനെ പറഞ്ഞേക്കാൻ പോലും ധൈര്യല്ലാത്ത അവസ്ഥയാണ് കൂളി തന്നെ വിടാവ് മഴക്കാലത്ത് വിടാം പേടിയാവും കാരണം വെള്ളപ്പൊക്കായി കഴിഞ്ഞാ പിന്നെ വീട്ടികേ റ്റാൻ ബുദ്ധി അങ്ങനെ പലേ പ്രശ്നങ്ങളും വരാള്ളോ പിന്നെ പൈപ്പത്തെ കുട്ടികൾക്കന്ന് വെച്ചയ്ഞ്ഞ മഴാന്ന് പറഞ്ഞാ നമ്മുടെ ഫീലിംഗൊന്നുല്ല പണ്ടീന്നെച്ചയ്ഞ്ഞാ മഴക്കാലത്ത് കട്ടംചായയും കുടിച്ച് പരിപ്പ് വടൊക്കെ ചൂട് പരിപ്പവടയും നാല്മണി നേരത്ത് സ്കൂളൊക്കെ വിട്ട് വരുമ്പോ കഴിക്ക്യാ അതൊക്കൊരു രസ രസായിരുന്നു നമ്മക്ക് നല്ലൊരു വൈബായിരുന്നു മക്കക്ക് ഏറ്റവും എന്തായ്ച്ചാല് ഫോണ്, ടാബ് ആഹ് അതാണ് അവർക്ക്പിന്നെ ഇത് ആസ്വദിക്കാൻ ടൈമില്ല
അതെ അവര് മറ്റ് മറ്റുള്ള കാര്യങ്ങളിൽ അഡിക്ഷനാണ് കാരണം എന്താച്ചാൽ മൊത്തത്തില് സോഷ്യൽ മീഡിയ അഡിക്റ്റാണവര് അതാണ് ഏ
ഏറ്റവും വല്യ പ്രോബ്ലം അവർക്ക് മഴ നമ്മളെന്ന് വെച്ചഴിഞ്ഞാ മഴ ആഹ് ഒരു പുതിയ മഴ മണ്ണി വന്ന് വീഴുമ്പോ ഒരു മണണ്ട് അതൊക്കെ നമ്മൾ നമ്മ ആഹ് ട്‌ത്താതന്നെ എന്താണ് നമുക്ക് ആഹ് മണ്ണെടുത്ത് കഴിക്കാനുള്ള താണ് ആഹ് പക്ഷ ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയില്ല അങ്ങനൊരു ഫീലേ ഇല്ല
അവരി
അവര് പണ്ട് കാലത്ത് ഗൽഫീള്ള പിള്ളേർക്ക് ക്കാണ് ആ ഫീലിംങ്ങൊന്നും ഇണ്ടാവാതിരുന്നത്
അതെ അതെ
ഇപ്പൊ നമ്മളെ മക്കളും അതേപോലെയായി കാരണം നമ്മളെ നാട്ടിലുള്ള മക്കളൊക്കെന്ന അങ്ങനെയാ പിന്നെ പാട അങ്ങനൊന്നും അവര്ക്ക് കാണാനുല്ല പണ്ടീന്നെച്ചഈ തവള കരയ്ണ ഒച്ചാ പിന്നെ അങ്ങനൊക്കെണ്ടല്ലോ
അതെ അതെ മഴണ്ട് പെയ്
മഴണ്ട് പെയ്ത് കഴിഞ്ഞാല് തവളന്റെ സൗണ്ടും ആഹ് അതും ഭയങ്കര ഒരു നല്ല ട്യൂണിലാണല്ലോ ഇപ്പം അത് പക്ഷെ നമുക്ക് വെർപ്പിക്കലാണ് പണ്ടതും നമുക്ക് ഇഷ്ടായിര്ന്ന്
പെയ്യ്ണേന് മുമ്പന്നെ മഴ വരുന്ന സൊ വെരുന്ന്ണ്ട്ന്ന്ള്ളൊരു ഫീല് നമുക്ക് വെരുന്ന സമയ തെ മേഘം കറക്കുന്ന സമയത്തന്നെ ക തവള കരയാൻ തുടങ്ങും
അപ്പ തന്നെ നമ്മള് പറയും മഴ വെര്ണിണ്ട്ട്ടോ അപ്പ തന്നെ അതേ നമ്മളെ ഗ്രാന്റ് മദേർസൊക്കെ എന്ത് പറയും ഇണ്ടായി ഇന്നെന്തായാലും മഴ പെയ്യും. ആഹ് ഇന്ന് പക്ഷെ കരഞ്ഞാലും ചെലപ്പോ മഴ പെയ്യൂല അത് കഴിഞ്ഞ് കൊറെ കയിഞ്ഞ് പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്ന് കരഞ്ഞാ കരയ്ണെ കേട്ടിട്ട് നമ്മള് നമ്മുടെ മക്കളെടുത്ത് മഴയ് പെയ്യാൻ സാധ്യതണ്ട്
പിന്നില്ലാ എന്നുണ്ടെങ്കിലാണ് പ്രശ്നംന്നർഞ്ഞീലേ അന്നങ്ങൻത്തെ പ്രോബ്ലം ഇല്ല മഴ പെയ് അവര് മഴ പെയ്യുന്ന് പ എന്നാലന്ന് പെയ്യലന്നെ
പിന്നേന്ന് വെച്ച് കയ്ഞ്ഞാ മഴ പെയ്യുംന്നർഞ്ഞാ മഴ പെയ്യു ലാ ഇത് പിന്നെ കയ് ഇങ്ങനെ ഇപ്പന്ന് വെച്ചയ്ഞ്ഞാ മഴ ചെൽപ്പോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പല മാസങ്ങളിൽ പണ്ടീന്ന് വെച്ചയ്ഞ്ഞാൽ സ്കൂളി പോണ ആ മാസം ജൂണ്
അതെ ജൂണിലെ സ്റ്റാർട്ടിങ്ങില് അതെതെ ജൂണ് സ്കൂള തുറക്കുന്ന സമയം മുതലേ അവരെ എന്താണ് മഴ ആ ഒരു ഫീലായിരുന്നു നമ്മളൊക്കെ സ്കൂള് പോയിരുന്നത്
അതും ഒരു സ്പ എല്ലാത്തിന്റെയും പുതിയ പുസ്തകത്തിൻ്റെ മണം ആ ബേഗിൻ്റെ മണം എല്ലാം പുതിയ മണം അതേപോലെ മഴ
മഴ ആ മണ്ണിന്റെ മണം അതൊക്കെ പാടായിട്ട് ആസ്വദിച്ചെര്ന്നു നമ്മള് സ്കൂള് പോയിര്ന്നത് പിന്നെ ഇന്നവര്ക്ക് ആസ്വാദനം ഇല്ല കാരണം എന്താച്ചാല് നേരെ വീടിന്റെ മുറ്റത്ത്ന്ന് അവര് വണ്ടീല് കേറാ നേരെ സ്കൂൾന്റെ മുറ്റത്ത്പോയി എറങ്ങാ തിരിച്ചും അതേതിലാ അവര് വരുന്നത് പക്ഷെ നമ്മളൊക്കെ നമ്മളൊക്കെ സ്കൂൾ വണ്ടിയില് നിഇപ്പ അടുത്തക്കെ സ്കൂൾ വണ്ടി നമ്മള് പഠിക്കുന്ന സമയത്ത് സ്കൂൾ വണ്ടി ഇണ്ടെങ്കിൽ പോലും നൂറില് തൊണ്ണൂറ് ശതമാനം ആളുകളും നടന്നാണ് പോകുന്നത് അതെ പിന്നെ അത്രീം റിച്ച് ആയിട്ട്ള്ള ആള്കള് മാ ത്രേയ്ര്ന്നു അന്നൊക്കെ സ്കൂൾ വണ്ടില് പോയിര്ന്നത്
ആഹ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടർഷ ഏരുന്നു അതാ ഷീ റ്റ്ട്ട് കഴിഞ്ഞാലും ഓട്ടർഷേല് പോവുമ്പളും ആവെള്ളം നമ്മുടെ മോത്ത് തട്ടീര്ന്നു
അതെ അതെ ഷീറ്റ് പൊക്കി പിടിച്ചിട്ടാണെങ്കിലും നമ്മളെങ്ങനെ ഏത് വിധത്തിലാണോ മഴ ന്നനയാൻ പറ്റാ അത്രയും നമ്മള് മഴ ന്നനയാൻ ശ്രമിക്കാറ്ണ്ട്
അത് സ്കൂളാ ചെന്ന് മഴയത്ത് നനഞ്ഞിരി ക്യുമ്പൊള്ളാ തണുത്ത ഫീലിങ്ങും അതൊക്കെ ഒന്ന് വേറെ തന്നെ ആയിരുന്നു
അതെ അതെ ഇപ്പത്തെ മക്കൾക്ക്‌ അങ്ങനെ ആഒരു ഫീലാ അമ്മള് പറയുമ്പം തന്നെ അവരിക് എന്താണ് അവരിക്ക് ഒരു ഇറിറ്റേഷനാണ് ഒരു വെറുപ്പാണ് ഈ നനഞ്ഞാല് എങ്ങനെ ഇരിക്കാ നനഞ്ഞാല് ഒരു സുഖം ഇണ്ടാവൂല്ല എന്നുള്ള ഒരു ലെവലിലാണ് അവര് സംസാരം
അത് കാല്മെപറ്റിയാലും ക്കെ വയങ്കും കാര്യങ്ങളൊക്കെയാണ്
അതെ അതെ അവരിക്ക് അറപ്പാണ് നമ്മള് പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞു പോയതും വഴുതി വീണതും അങ്ങനെയൊക്കെ അവരെടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ അവര് നമ്മളെട്ത്ത് പറയുംഅയ്‌ യ്യേ എങ്ങനേ ക്ലാസിലിരിക്കാ ആകെ വെള്ള ഇറ്റി വീണ് ആകെ അറപ്പാണ് അവര്ക്ക് കേൾക്കുമ്പ തന്നെ പക്ഷേ നമ്മക്കതൊക്കെ ഇന്നെന്താ പറയാ ബെസ്റ്റ് ഫീലാണ് നമ്മടെ ലൈഫില് മറക്കാൻ പറ്റാത്ത നല്ല നല്ല ഫീലുകള് നമ്മക്കതാണ് കിട്ട്ന്നത്
അതാണ്
ഹലോ
ലോ സംസാരിച്ചു കൊണ്ടേ ഇരുന്നു റേഞ്ച് കട്ടായി പോണ് ണ്ട് ഞാനാതാണ് സംസാരിച്ചു കൊണ്ടിരിക്ക്ണത് എനിക്ക് എടേല് കേ ക്ക്ന്നില്ല
ഓക്കെ നിങ്ങള് പറയുന്നഹ് എനിക്കും കേള്ക്കിന്നില്ല എക്കോ എട്ക്ക്ന്ന്ണ്ടായിരുന്നു ഞാൻ പറയുന്നതന്നെ എക്കോ ആയിട്ടാ വരുന്നത് അതാ ഞാനിങ്ങനെ
ആഹ് ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരുന്നതാ കാരണം നമ്മുടെ റെക്കോർഡ് അവിടെ കിട്ടാണെങ്ങെ കൊഴപ്പല്ലലോ
അതെ അതെ അല്ല കിട്ടും കെ റെക്കോർഡ് അങ്ങൻത്തെ പ്രശ്നല്ല നമ്മള് ആഹ് ടൈം ആവാതെ കട്ടായി ആയി പോവാ അല്ലെങ്കിൽ കോൾ അറ്റൻന്റെയ്യാതാവാ അങ്ങനൊക്കെ വരുന്ന സമയത്താണ് അതെ റിജക്റ്റ് ആയി വരുന്നത്
നമ്മള് പ്രതീഷി
സാരിച്ച് കഴിഞ്ഞാ കോപ്പല്ല
നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചെലപ്പൊ കട്ടായി പോവെയ്
അതെ അതെ അതെ ഇപ്പൊ വല്ല്യെ കോയ്പ്പണ്ടാവുലാ ഈ മെ ഹ് ആപ്പ് കണ്ടിന്യൂസ് ആയിറ്റ് വർക്കെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിങ്ങനെ വർക്ക് ആവുന്ന സമയത്ത് ഹാങ് ആയി പോകുന്ന സമയത്താണ് പെട്ടെന്ന് കട്ടായി പോവുന്ന പ്രോബ്ളം വരുന്നത്
ആഹ്
ഉം ഉം ഇത് പ്പൊ എല്ലാറ്ക്കും അസൈൻ ചെയ്യാത്ത കൊണ്ട് അങ്ങൻത്തൊരു പ്രോബ്ലം വെരാൻ സാധ്യത കൊറവാണ്
ഇല്ല പക്ഷെ വെര്ന്ണ്ട് നോട്ടിഫിക്കേഷൻസ് വെര്ന്ണ്ട് ചെയ്യാത്തോര്ക്കും
ആണോ
ആഹ് അങ്ങനെം വെര്ണുണ്ട്
ആഹ് ആഹ് ഇത് കഴിഞ്ഞൊ ഇങ്ങള് കഴിഞ്ഞ വർക്ക് കംപ്ലീറ്റെയ്തതാ?
ഇല്ല കഴിഞ്ഞ വർക്ക് ഇനിക്ക് ശരിക്കും കംപ്ലീറ്റെയ്യാൻ പറ്റീണ്ടായിരുന്നില്ല
എത്രണ്ണം ചെയ്തിട്ടുണ്ട്?
ഞാനാകെ രണ്ടെറനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞവർക്ക്
ആഹ് ആഹ്
അതും എത്രണ്ണാ വന്നിട്ടുള്ളത്. ഇപ്പൊയാഇപ്പോഅഞ്ചെണ്ണം വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് റിഫ്രഷെയ്യുമ്പ ടുത്തത് വരൂം തോന്ന്ണ്ട് മുപ്പതെണ്ണാ ടോട്ടല്.
ആഹ് ഞാൻ ഇന്റെ എന്റതിൽ ആകെ എട്ടെണ്ണാണ് കാണിക്കുന്നത് എനിക്ക് പുതിയത് അസൈനായിട്ടില്ല ഞാൻ കഴിഞ്ഞതില് ചെയ്തതില് എട്ടെണ്ണാണ് കാണിച്ചത്
കഴിഞ്ഞതിലെനിക്ക് ഇരുപതെണ്ണം കെടക്കുന്നുണ്ട് പെന്റ് പക്ഷെ ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ
ഇല്ലല്ല
അങ്ങനെണ്ടല്ലോ
ആഹ് ഇത് ന്യൂ വക്ക് അസൈൻ ചെയ്തതാണ്ല്ലേ
ആഹ് ഇത് ന്യൂ വർക്കാണ്
ഓക്കെ ഞാ കഴിഞ്ഞ തില് നമ്മളത് ഫെയിലായി പോയതോ അല്ലെങ്കില് കിട്ടാതെ റിജക്റ്റായി പോയതിൻ്റെതോ അല്ല ന്യൂ വർക്കാണ്
നൂ ആയിട്ട് പുതിയേതായിട്ട് വന്നിട്ടുള്ളതാണ്
ഓക്കെ ഓക്കെ ഇനിക്കത് വന്നിട്ടില്ല അതായ്ൻ ചോദിച്ചത്
ആഹ് ഞാനിത് പോൽത്തെ വേറൊന്ന് ചെയ്തിട്ടുണ്ട് മുന്നെ ഇതിലല്ല ഇതിലല്ല വേറ അത് തുപോലെ അത് പേര് പറയാൻ പാടില്ലാന്ന് തോന്ന്ന്നുണ്ടിതില്
ഓക്കേ ഓക്കെ
ആഹ് അപ്പൊ അതില് എന്ന് വെച്ച് കഴിഞ്ഞാ നമുക്കവര് ഒരു ടോപ്പിക്ക് സംസാരിക്കാൻള്ള ടോപ്പിക്ക് തരും
ആഹ് ആഹ് ആഹ്
അപ്പൊ ഒരു ആ ടോപ്പിക്കിനെ കുറിച്ച് അവരന്നെ ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ട്
അതെ അതെ
അതെ ആഹ് അപ്പൊ അതില് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിങ്ങനെ റേഞ്ചിന്റെഷ്യൂല്ല പക്ഷെ, ഏ നമ്മള് സംസാരിക്കുന്നേനനുസരിച്ചാണ് വെര്അ ഓരോ കാര്യങ്ങളും അതെത്ര വേണെങ്കിലും നമുക്ക് സംസാരിക്കാം
ആഹ് ടൈം ലിമിറ്റ്ണ്ടാവുല്ല്യ ലേ
ടൈം ലിമിറ്റ്ണ്ട് പക്ഷെ എത്ര പേര് വേണമെങ്കിലും സംസാരിക്കാം നമ്മുടെ സമയത്തിനനുസരിച്ച് ആഹ് എത്ര പേരോട് സംസാരിക്കാന്നുള്ളത് ആഹ് അതെ ടൈം ലിമിറ്റ് ഇതൊക്കെ തന്നെയാണ്
ഓക്കെ ഉം ഉം.
അത്ണ്ട് അഅ് പക്ഷെ ത്രയും പേയ്മെന്റും കാര്യങ്ങളൊന്നുല്ല ത് കൃത്യ പേയ്മെന്റൊന്നുല്ലത് നമ്മള് സംസാരിക്കണം അത് ഈക്വലാവണം രണ്ടു പേരും സംസാരിക്കണത് ഈക്വലാവണം
ആഹ്
പക്ഷെ ഇവര് നമക്ക് ടോപ്പിക്ക് തരിയാണെങ്കി കൊറച്ചുടി ബെറ്റർ ആവായിനു ത്പ്പോ നമ്മളന്നെ ടോപ്പിക്കണ്ടുപിട് ച്ച് ചെയ്യുമ്പോ കൊറച്ച് ഇതാണല്ലോ ഉം